ഹലോ ആഹ കേക്കുന്നു കേ എന്തെടുക്കുന്നു?
ഏഹ്
എന്തെടുക്കുവാ?
എന്താ അവിടെങ്ങനെ എടുക്ക അപ്പൊ പിന്നെ പണിയൊന്നുംല്ലല്ലോ ഭക്ഷണം കഴിക്കലോ കഴിഞ്ഞഞ് പ ഇനിയിപ്പ പണിയാളോന്നുമല്ല ഇനിയിപ്പ അടുത്ത ചായക്കുള്ളത് ആവാനായി
ആഹ്
ആഹ കഴിച്ചു ഭക്ഷണമൊക്കം കഴിിച്ചു ചായ കുടിയക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു
ഉം മഴണ്ടോ?
ഇ ഇതുവരെ മഴ പെയ്തില്ല ഇനി നാളെത്തൊട്ട് മഴയാന്നൊക്കെ വാർത്ത ലിങ്ങനെ പറയുന്നു കാല വർഷം ശക്തമാവ എന്നൊക്കെ
ആഹ് ഇവിടെൊക്ക ഒന്നും ഫുൾ വെയില ഇപ്പൊ മഴക്കുള്ള കോള് വരുന്നുണ്ട് മായക്കാറ് ഉം ഉം നിങ്ങളവിടെ ഇങ്ങനെ മഴ പെയ് മഴ പെയ്താ ബുദ്ധിമുട്ടുണ്ടോ?
ആഹ് മഴ പെയ്താ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം നൽക്കുന്നടവ വെള്ളം ന
ആ
ബുദ്ധിമുട്ടാ അപ്പൊ പിന്നെ വെളിയിലോട്ടൊന്നും ഇറങ്ങാണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയ ആ നമുക്ക് ഓടയൊന്നും ഇല്ല ഓടൊന്നുമ ഇല്ലാത്ത ത് കാരണം വെള്ള ഒഴി ഇപ്പൊന്നും സ്ഥലമില്ല
അതെയോ ഉ
അവിടെയൊക്കെ മരം പെയ്താ വെള്ളം നിക്കുവോ
ഇല്ലല്ല ഇവിടെ കൊഴപ്പല്ല
ആ
ഇവിടെ അങ്ങനെ മഴ പെയ്താല് അങ്ങനെ വെള്ളം നിക്കണ ബുദ്ധിമുട്ട് ഇതുവരെല്ല പറയാൻ പറ്റൂല ഇപ്പോ അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം കേയറുന്നുണ്ടല്ലോ
ആ ഞങ്ങക്ക് ഇതുവരെ വെള്ള ഒന്നും നിക്കാത്ത സ്ഥല ആയിരുന്നു ഇപ്പൊ ഞങ്ങക്ക് വടക്ക കൊച്ചം കൂടെ റോഡ് വന്നപ്പോ റോഡിന് പൊക്കം കൂടിയപ്പ ഓട ഒന്നും കിട്ടാതെ റോഡ് മാത്രം വന്ന
പക്ഷെ എന്താ അതെന്താ അങ്ങനെ ചെയ്ത് ഓടെ ഉന്ത വെള്ള അങ്ങനെ വെള്ളം പോകാനൻ ഒരു സ്ഥലം ഉണ്ടാക്കിട്ട വേണ്ട റോഡ് പണി എടുണെങ്ക അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ബുദ്ധി ബിട്ടല്ലേത്
അതെ നമുക്ക് ഒരു അബധം പറ്റി അവിടെള്ള നമ്മുക്ക് മാത്രമല്ല എല്ലാവർക്ക ഒര അവസ്ഥം പറ്റി നമക്ക് പടിഞ്ഞാർന്ന് റോഡ് വരാൻ വേണ്ടിട്ട് മെയിൻ റോഡിൽന്ന് കിഴക്കോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വസ് വര ല്ലായിരുന്നു
ആ
കർുക്കവും ഗ്രേസുമായിട്ടക്കെ കിടന്നേ അവസാനം പിന്നെ അവര് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടയുടെ കാര്യത്തെ പറ്റി ആരും ചിന്തിച്ചില്ല ഉണക്ക് സമയത്തായി റോഡ് വന്നത് അപ്പൊ അത് കാരണം വെച്ചാ എങ്ങനാലും അവര് സമ്മതില്ലേ അപ്പൊ വഴി എളുപ്പം വെട്ടി തെളിയിക്കാം പറഞ്ഞു അങ്ങനെയൊക്കെ എല്ലാരും കൂടെ ആ പറഞ്ഞു അങ്ങനെ പിന്ന ഈ ഓടയുടെ കാര്യം പിന്നെ മഴ വന്ന കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വെള്ളം നിന്നപ്പോഴായ എല്ലാവർക്കും ഇപ്പൾ അവധം പറ്റുള്ളൂ റ ഇട്ട ഇനിയിപ്പോ പഞ്ചായത്തിന്റെയതിലേക്ക് കഴിഞ്ഞത് കഴിഞ്ഞപ്പത്തേക്ക് പറഞ്ഞ് പോയി. ഇപ്പൊ റോഡ് ഉടനെ റെഡി ഞങ്ങ ള് ഉടനെ റെഡി ആക്കാവെന്ന് പറഞ്ഞപ്പതിന്റെ പണികളൊക്കെ നടന്നോണ്ടിരിക്കയാ.
ഉം അതെ അപ്പൊ അങ്ങനെയാകുമ്പോ ബുദ്ധിമുട്ടാണല്ലേ.
ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മെക്ക് ഓടയില്ലാത്തത് കാരണം.
ഉം എന്താന്ന് എന്താണെന്ന് വെച്ചാല് പൊറത്തെറങ്ങാൻ കഴിയി ല്ലല്ലോ എന്തിനാണെങ്കിലും നോക്ക് ഉം ഇങ്ങനെയാന്ന് ബു ദ്ധിമുട്ടേന്നേ
ആ വീട്ടിലാണെ തന്നെ പ്രായമൊള്ളര് അമ്മയൊക്കെള്ളതാ വെള്ളിലോട്ടൊക്കെയിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം അകത്ത് തന്നിരിക്കാ. മഴ വന്നു കഴിഞ്ഞാപ്പിന്നെ വെളിലോട്ടേറങ്ങത്തേയില്ല.
ആ പിന്നെ എന്താന്ന് വെച്ചാ ഇനി ഓട ഉണ്ടാക്കണെങ്കി ആദിക്കൊന്ന് റോഡ് പൊളിച്ച് ചെയ്യണ്ടല്ലേ.
ആ അപ്പൊ നമ്മെടെ ആ കെട കെഴക്കോട്ട് കൊറച്ച് ഭാഗം കോൺക്രീറ്റൊന്നും ചെയ്യാതെത്തന്നെ കെടക്കുവായിരുന്നു. അപ്പയിനിയിപ്പ നടു ക്കൂടേ ഇനി ആരും സ്ഥലം കൊടുക്കത്തില്ല. സൈഡിന്നെക്കെ സ്ഥലവും കൊടുത്ത് പൈസയൊക്കെ കൊടുത്തിട്ടയാന്ന് റോഡ് വന്നത്. അപ്പയിനി നടുക്കൂടെ വെട്ടി പൊളി ച്ച് ഓടയാക്കാവെന്നും പറയ. അപ്പ കിഴക്കറ്റം ഒര് ഓടയൊണ്ട്. അപ്പ അവെടെന്ന് കിഴക്കറ്റത്തോട്ട് വെട്ടി വിടാ ന്ന് ഓടയിലോട്ട് ചേർക്കാന്നൊക്കെ പറയുന്നു. ഇനി വാക്കാലേയാ ണ് ഇനി പ്രവൃത്തി വരുമ്പോ കാണാം.
കാണാം. ഉം പ്രവൃത്തി വര ട്ടെ മാറ്റം വരട്ടെ. അല്ലെങ്കില് ഇങ്ങനെയാമ്പോ ബുദ്ധിമുട്ടല്ലേ.
നമ്മുടെ ഞങ്ങളടെ ആ ഒരു ഭാഗത്ത് മാ മാത്രോള്ളൂ ഈ പ്രശ്നം. ബാക്കിയെല്ലാടെവും നല്ലയിതായിട്ടെല്ലാം ചെയ്തിട്ടിരിക്കുക. നമ്മുക്ക് മാത്രോള്ള്. വൊള്ളൂ കൊറെ വീട്ടുകാർക്ക് ബദ്ധിമുട്ട്.
ആഹ്
ആഹ് അല്ലാതാർക്കും വെല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
ആഹ് ഉം അങ്ങനെയാകുമ്പോള് മഴക്കാലം വെരുന്നതിന്റെ പേടിയില്ലല്യേ.
ആ വെല്ലൊക്കെക്കിട്ട്. ട്ട് കെടന്നിട്ട് ചെളിയേടെക്കെ സ്മെല്ലാ ഭയങ്കരം. നമ്മെക്ക് അകത്തക്കെയിരിക്കാനെക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ.
ആ അല്ല എന്നിട്ട് മഴക്കാലയാവുമ്പോ നിങ്ങള് വീട് മാ മാറി താമസിക്കെലുണ്ടോ?
ഇല്ല. അങ്ങനെ മാറി താമസിക്കുന്നെന്നുല്ല. എല്ലാരും അവിടെക്കെത്തന്നെ താമസിക്കും. പക്ഷെ നമ്മെക്ക് വീട് മാറിയെങ്ങോട്ടെന്നും നമ്മെക്ക് പോകാൻ പറ്റിയ വീടൊന്നും നമ്മെക്കില്ല. അങ്ങനെ ആ സ്മെല്ലും കേട്ടതിന്റൊ ത്തിരിക്കും. ഇപ്പ രണ്ടുമൂന്നു ദിസോം കൊണ്ടിച്ചിരിയിങ്ങനെ ഒണങ്ങിക്കെടക്കുന്നു. അതിനിപ്പോ നാളെത്തൊട്ട് മഴ ശക് തിയാകുന്ന് പറയുന്നു. ഇനിയിപ്പ ആ നാളെയിനി വരുമ്പോഴറിയാം മെനക്കേട്. ഉം
എന്താന്ന് വെച്ചാല് അപ്പൊ ഈ ഇങ്ങനെ വെള്ളം കെട്ടിനിക്കുമ്പോ രോഗങ്ങളും കൂടുതലുണ്ടാവും. എല്ലാതും കൊണ്ട് ബുദ്ധിമുട്ടാവില്ലേ. പൊറത്തെറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടും.
ആഹ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാ പിന്നെ അവെര് വന്നു ഉം ഏതാണ്ടക്കണക്കെ ഒഴിക്കും. പിന്നെ ഞങ്ങെള് ഡെറ്റോളുക്കെ മേടിച്ച് വെള്ളത്തിൽ ഒഴിക്കും. വെള്ളം കെട്ടി കെടക്കുവല്ലേ ഉം വീട്ടി കുളിച്ചു. കുഞ്ഞുങ്ങളോ ഒന്നുമില്ല. മകളുടെ കുഞ്ഞുങ്ങക്കെ വല്ലപ്പോഴുമെരിക്കെ ക്കെതു കാരണം വെല്ലം കെട്ടി കെടക്കുന്നക്കൊണ്ടൊക്കെ വെരത്തില്ല. ആ വെല്ലപ്പോഴൊക്കെള്ളു വരുന്നത്.
ആഹ്
ആഹ്
അപ്പൊ അങ്ങനെ
ഉം അതെ അമ്മ എപ്പഴും പറഞ്ഞു വെള്ളോം കി- കിട്ടാത്തൊരു സ്ഥലം ആയേലും മതിയായിരുന്നു അത് ഓടെവാന്നേലും മതിയായിരുന്നു നമുക്ക് ഒരു പ്രശ്നൊവില്ല
ആഹ് അതെ ഉം
റോഡ് വന്ന്കഴിഞ്ഞപ്പത്തേക്ക് പിന്നെ ബസ്സും മൊക്കെ താണുമ്പോ റോഡ് നല്ല പൊക്കത്തിലും നമ്മക്ക് പിന്നെ
ആഹ്
ബുദ്ധിമുട്ടായി അങ്ങനെ
അല്ല അങ്ങനെള്ള ബുദ്ധിമുട്ടൊന്നൂല്ല ഞങ്ങക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതന്നെ നല്ല കാലം ഉം ഉം ഇങ്ങനൊള്ള ബുദ്ധിമുട്ടോള് വരുമ്പഴല്ലേ അല്ല ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് കേൾക്കുമ്പൊ നമുക്കൊന്നും ഒന്നൂല്ല മഴ കാരണം ഈ വെയിലാണെങ്കി വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മഴയാണെങ്കി വെള്ളം കേറീട്ട് അങ്ങനെയുള്ള വേറുള്ള ബുദ്ധിമുട്ടുകള് വേനൽക്കാലം ആമ്പൊ വെള്ളം ഇല്ലാഞ്ഞിട്ട് ഇടങ്ങേറാവ്
ആണെങ്കിലും വേനലാണെങ്കിലും എല്ലാം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയ
ആഹ് വേനലക്ക് വെള്ളം ഇണ്ടാവൂല അല്ലേ
ആഹ് വെള്ളം കാണത്തില്ല നമുക്ക് പൈപ്പിലൊന്നും വെള്ളം കാണത്തി-
ഓ ഓഹ് ഓഹ്
ആഹ് രണ്ട് കാലാവസ്ഥക്കും ബുദ്ധിമുട്ടാണ് ചുരുക്കം പറഞ്ഞ ഉം പിന്നെ നമ്മക്ക് അതിനുള്ള കഴിവുണ്ടെങ്കി നമുക്ക് ക്യാഷൊക്കെ ഉണ്ടെങ്കി നമുക്ക് വേറെ എവിടെങ്കിലൊക്കെ നല്ല സ്ഥലങ്ങൾ നോക്കി വാങ്ങിച്ച് വീടൊക്കെ വെക്കാ സാമ്പത്തികണ്ടെങ്കി അതും ഇല്ലെങ്കില് അവിടെ തന്നെ നിക്കണ്ടെ
ആന്ന് അത് തന്നെ ഇനിയിപ്പ കൂടെ വന്ന് കഴിയുമ്പോ ഇനി എന്തൊക്കെയെന്ന് അറിയത്തില്ല
ആഹ്
അത് ശരിയന്ന് ചായ ഇടാനൊക്കെ ഒരുങ്ങ് ചായ ഒന്നും കുടിച്ചില്ലല്ലോ എന്നല്ലേ പറഞ്ഞെ
ആഹ് ഉം
ആഹ് ശരിയാണ് ശെരി
പിന്നെന്താ ചായ ചായ കുടിച്ചോ
ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ കുടി- ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുവ
ആഹ് ചായക്ക് എന്തെങ്കിലും കടിയിണ്ടോ
ചായക്ക് പിന്നെ പരചം ശരിയാക്കി
ആഹ് അയ്ശരി
ആഹ് ലൂണ് കഴിഞ്ഞഴിഞ്ഞ് ഇപ്പഴത്തേക്ക് അതൊക്കെ ശരിയാക്കി അതിന്റെ കൂട്ടത്തി ശരിയാക്കിയിട്ട് പിന്നെ ഇപ്പ ചായ ഇട്ട് പിന്നെ അതൊ- ക്കെ റെഡി ആയപ്പോ അതൊക്കെ എല്ലാരും കഴിച്ചിട്ടിരിക്കുന്നു അവിടെ ചായകുടിയൊന്നും ആയില്ലല്ലേ
ഇല്ലല്ല ആയിട്ടില്ല ഞങ്ങള് ന്റെ മോന്റെ ആഹ് ബർത്ത്ഡേണ് ഇന്ന് അപ്പൊ അവന് കേക്കൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജില് കൊണ്ട്ന്ന്ച്ചിട്ടുണ്ട് അപ്പൊ അത് കൊറച്ച് കഴിയുമ്പോ മുറിക്കണംന്ന് വിചാരിക്കണ്ട് ഇനി കേക്ക് വേണനറഞ്ഞിട്ടേ പിന്നെ അത് കഴിച്ചിട്ട് ചായ വേണങ്കി കുടിക്കാന്ന് വിചാരിച്ചിട്ടാ
ആ ന്റെ ബെർത്തി ഡ അപ്പ അല്ലേ ഇന്ന്
ഉം
ഉം വേറെ നല്ല ഇടിയും മഴയും വരുന്നുണ്ട് അവിടെ എന്താ പാട്
അത അങ്ങനെ ഇടി മഴ അങ്ങനത്തെ ഒന്നും ഇല്ല വെയിലായിട്ട് തന്നെ നിക്കുന്നു
ആ ഇവിടെ നല്ല മഴക്കുള്ള കോൾണ്ട്
പക്ഷെ വെയിലൊന്നും മങ്ങീല്ല നല്ല വെയില്
ആ ഇവിടെ വെയിലെനെ ഇത്ര നേരപ്പൊ ചെറിയൊരു ഇടിയും നല്ല മഴക്കാറൊക്കെ ഉണ്ട് ഇടിയുംണ്ട് ഉം
ആ ഓരോ സ്ഥലത്തും ഓരോ ഇത്. പക്ഷേ നമ്മടെ ഇവടെ ഇതുവരേം വന്നില്ല ഇനി എപ്പഴാ വരുന്നേറിയത്തില്ല
ഇം
എപ്പോഴാ അപ്പ
ഏ ആ കേക്ക് കേക്ക് മുറിക്കട്ടെ മുറിക്കട്ടെന്ന് ച്ചിട്ട കൊറേ നേരമായി ആ സമയായില്ല സമയയില്ല എന്നിട്ട അടെ ഇരുത്തീക്കാ മുറിക്കാനായിലേ ഒറുക്കൻായലേ മുറിച്ചാലോ ളുറിച്ചാലോ പറഞ്ഞിട്ട്
ആ മോൻ്റെയോ? മോടയോ? മോൻ്റെ മോനോട് ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞേക്ക്
ആ ഓക്കെ ആഹ ആ പറയാം ഉം
ആ ഇവിടതെ ഞങ്ങള കുഞ്ഞിന്റെയൊക്കെ ബെർത്ത്ഡേ കഴിഞ്ഞു കഴിഞ്ഞ മാസത്തിലായിരുന്നു കഴിഞ്ഞ തേ ഒള്ളൂ അപ്പൊ ബെർത്തിഡേ വരുമ്പോ പിന്നെ ഉം ആ ആഘോഷമൊക്കെ ഉണ്ട്
ആ അത് ശരി ആ നല്ല പരിപാടി ഉണ്ടാക്കോ
ആ മ്മടെ ബന്ധുക്കളെയൊക്കെ വിളിക്കും അടുത്ത ബന്ധുക്കളെയൊക്കെ വിളിക്കും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്
ആ ആ ആ നിങ്ങളെ ആ ഒരു മോനള്ളൂ
ഒരു മോനും ഒരു
ഉം ആ ആ ആ
ഉം. ദ് ഓരോന്നിനും യാത് വേണോ ഇത് വേണോ സഹ് ത്തില് വേണം വണ്ടി വേണം ഓരുടെ ബെർത്ത്ഡേക്ക്. ഉം അപ്പ അതൊക്കെ ഇപ്പ ഇപ്പ ബൈക്കാ പറഞ്ഞിരിക്കുന്നനി ഇപ്പ ബൈക്ക് വേണം അങ്ങനെയൊക്കെ ഒരോന്ന്ൻ്റെ മേടിച്ച
ആ അങ്ങനെ
ആ ശെരിയങ്ക കേക്ക് മുറിച്ചൊ കുഞീന്റെ
ആ ഏ
കേക്ക് മുറി ചായയേ കിട്ടില്ലല്ലേ
ആ ആ പിന്നെ വേറെന്താ